ഹലോ
ഹലോ
ആ ഞാന് സുഖാണോ
ഹലോസുഖാണ്
ഭക്ഷണം ആഹ് സുഖാണ് ഭക്ഷണക്കെ കഴിച്ചോ
ആ ഭക്ഷണക്കെ കഴിച്ചു നിങ്ങള് കഴിച്ചീലെ
ആ കഴിച്ചു മക്കളൊക്കെക്കിടന്നോ
ആ എല്ലാരും കിടന്നു ചെറിയ ആളും ഞാനും ഒരാള്ഉറങ്ങി രണ്ടാമത്താള് ഉറങ്ങിട്ടില്ല
ആഹ് ആഹ് മഴയെക്കെ ഉണ്ടായിരുന്നോ
ആ അന്ന് മഴക്കാറുണ്ടാവണ്ടായിട്ടുള്ളു ക്ഷെ പെയ്തില്ലാ വെയിലില്ലധികം
അതല്ലെ ആഹ് ആഹ്
എവിടെണ്ടായിരുന്നു മഴയത്ത്
ഇല്ല കുറവായിരുന്നു കുറവായിരുന്നു പിന്നെ ഞാനൊന്ന് കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടേ വിളിച്ചതായിരുന്നു
ഓ എവിടെങ്കിലും കല്യാണക്കെ ഉണ്ടായിരുന്നോ
ആ കല്യാണങ്ങള് പഴയമാതിരി ഒന്നുല്ലല്ലോ മുമ്പത്തെ കല്യാണം പ്പത്തെ കല്യാണക്കെ വളരെ വ്യത്യാസല്ലേ ഭക്ഷണരീതിയാണെങ്കിലും ആട് ആഘോഷങ്ങളാണെങ്കിലും ഒക്കെ പലതരം ചടങ്ങുകളും ഒക്കെല്ലേ
ആഹ് ഹ്ത്ത ഇപ്പത്തെ കല്യാണക്കെ കല്യാണത്തിന് നമ്മള് എല്ലാ അവുക്ക് സുദ്ധല്ല സാധനങ്ങളും എല്ലാം കച്ചടകളൊക്കെ ഉണ്ടാവും അതിപ്പ ആവശ്യത്തിന് വേടിച്ചെന്തും ചെയ്യാം അടിച്ച് പൊളിച്ച് ചെയ്യാത്തൊരു കല്യാണ് ഇപ്പത്തെ കല്യാണക്കെ
അതെ ഒരു മാസം രണ്ടാഴ്ചക്കെ കല്യാണം ഉണ്ടാവും പലതരം ആഘോഷങ്ങളായി മഞ്ഞ കല്യാണം പച്ച കല്യാണം ബൈടുബി സേവ്ദഡേറ്റ് അങ്ങനെ ഒരുപാട് ചടങ്ങുകളൊക്കെ
ഉം
എവിടെങ്കിലും കല്യാണം ഉണ്ടായിരുന്നോ
ആ ഉണ്ടായിരുന്നു
ആ
ആ പിന്നെ ഒരുപാട് ഭഷ ക്ഷണങ്ങളൊക്കെയാ അല്ല ഓഡിറ്റോറിയത്തില് പ്പധികം ഓഡിറ്റോറിയത്തിലാണല്ലോ പ്പധികം അങ്ങനെ പണ്ടത്തെ പോലെ വിറ്റ് വീടുകളിൽ വെച്ചി ട്ടാണ് നടത്താറില്ലല്ലോ സൗകര്യങ്ങളും ഓഡിറ്റോറിയത്തിനാണല്ലോ
ആ പ്പവിടെ എല്ലാം അലങ്കരിക്കാനൊക്കെ നല്ല സ്റ്റേജൊക്കെ അലങ്കരിച്ച് നല്ല പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗീല് ആക്കനല്ലേ ആക്കണില്ല ഫോട്ടോ എടുക്കാനും അയിനൊക്കെ
അതെ അതെ
ഉം
കാണികൾക്ക് ഇരിക്കാനും
ആ ആ് അതൊക്കെന്ത സൗകര്യമുള്ളസതക എവിടൊക്കെ
ഉം ഉം
പതോ തുുള്ളേുന്നു
ആ അതെ അതെ
വീട്ട് കച്ചറ ആാവല്ലേനു എവിടെ ആകുമ്പോ എല്ലാവരും അവിടുത്തത ആവുമ്പോ ഒക്കെ അവിടുത്തതെല്ലാം ഇടുള്ളൂ
ആഹ ആഹ ഗാനമേളയും ഡാൻസും പാട്ടും
ആഹ മന്ത്ത്രത് ഇല കല്യാണത്തി അങ്ങനെ പാട്ടത്ത ഇണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഓവറായിട്ട് ഉണ്ടാവുള്ളൂ ഇത് ഒക്കെ കൂടുതലണല്ലരിക്കലും
അതെ ഭക്ഷണ ആയാലൊക്കെ ഒക്കെ ബാക്കിയാണ് ഭക്ഷണം പണ്ടൊക്കെ ഒരു ബിരിയാണി അല്ലെങ്കിൽ ചൂ സദ്യ അത് കഴിഞ്ഞ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ബിരിയാണി ഒം നെയഴ്ച്ചോറ് മന്തി
ആഹ
പിന്നെ ചപ്പാത്തി പൊറോട്ട
ആ അ ഉവ പലും വണ അത്രയും പലഹാരങ്ങളും അത് കഴിഞ് ജ്യൂസ് പല ജ്യൂസുകള ഉടും
എല്ലാം കൂടെ കാണുമ്പോ കഴിക്കാനും തോന്നില്ല ഏതതാ കഴിക്ക ണ്ട ആയിരിക്കും പിന്നെ സ്വീറ്റ്യി അത് വേറെ ഐസ്ക്രീം പുഡിങ്
എന്താ ണ്ട് ക എല്ലാത്തിും ഇഷ്ടപ്പെട്ട എല്ലാവരും തിന്ന മക്കൾക്കായാലും അത് രസമാണ
അതെ രസമാണ്
ശുഭ എണ്ട ശുഭ എണ്ട കോല്ല
ആഹ് ചുമണ്ട് ചുമണ്ട് ആഹ അതെ അതെ
കാണിച്ചിലെ
ആഹ് ഞാൻോക്ടറെ എടുത്ത് പോയി വന്നിട്ടേള്ളു സന്ധ്യയ്ക്ക്
ഉ
ആഹ
മക്കളൊക്കെ ഉറുങ്ങിയോ
ആഹ് ഉറങ്ങി ഉറങ്ങി ഉറങ്ങി
ഉം ഇട്ട എവിടെ
ഏ
എത്ര ആളാ ഇങ്ങക്ക്
എനിക്ക് രണ്ടാള് രണ്ടാള്
ഉറങ്ങി രണ്ടാളുംഉറങ്ങിട്ടുണ്ടാവൂല്ലേ
ആഹ് അതെ നേരത്തെ കിടന്നു ചെറിയളെ കൊണ്ടായിരുന്നു ഡോക്ടറെ ടുത്ത് പോയത് അപ്പൊ അവന ക്ഷീണംോ ഡോക്ട വരാൻ കുറച്ച് നേരം വൈകി അപ്പ അതുകൊണ്ട് ഇരുന്ന് മുഷിഞ്ഞു പിന്നെ വന്ന് പഠിക്കാനൊന്നും കൂട്ടാക്കില്ലേ വേഗം ഭക്ഷണം കഴിച്ച്. കടന്നു
ആ ഞമ്മക്ക ആയാലും എടുക്ക പോയാലും ചീറ കേേട ഒക്കെ അപ്പ മക്കളെ കാര്യം പറഞ്ഞിട്ട് ഇരുല്ല
ആഹ ആഹ് ആഹ
പിന്നെ എന്തൊക്ക്യാ മത്സ്യൊക്കെ വാങ്ങാറില്ലേ വീട്ടില്
ആഹ് വേങ്ങാർണ്ട് എടക്ക് ഇങ്ങനെ ഒരു കിട്ടുമ്പാണ്ട് വേങ്ങും അല്ലങ്കിപ്പോ എഴുതാനായ പേരത്തി കൊണ്ടുവരാൻ ആണ് കൊണ്ടുവരാന ചെൽപ്പത് കിട്ടിയില്ല ഒണക്കലാ കോഴിമുട്ടേ അതേതേലുണ്ടാക്കീട്ട്
ആഹ് ആഹ്. വീട്ടില് ഇപ്പട്ത്ത് കല്യാണങ്ങളും നടന്നി ണ്ടോ
ആഹ് വീട്ടില് ഇപ്പടുത്ത് ആരപ്പോ കുടുംബക്കാരാരോ കല്യാണം നട്നീന്നു ഇപ്പ അധികള്ള ആൾക്കാരല്ല അപ്പൊ അവന ഓള് ള്ള ത് ത്ല്ലാ പാട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിട്ടം ചോറുണ്ടായിരുന്നു അതൊക്കെ
ആഹ് ആഹ്
എഹ് ഗംഭീരായിട്ടുള്ള കല്യാണല്ല ന്നാലും ആഹ് അത്യാവശ്യത്തിന് കൊറച്ചൊക്കെ ഉണ്ടായിരുന്നു പാട്ട് ഒക്കെണ്ടായിരുന്നു
അതെല്ലേ ആഹ് ആഹ് ആഹ് അയ് ശെരി
ഇങ്ങളവടെണ്ടായീണോ ഇ
അതെ വലിയ വലിയ പണക്കാരെടേൽ സാധാരണക്കാർക്ക് അതൊരു
ആഹ്
തെ
വയസുള്ളോരും ഇല്ലാത്തോരി ഇപ്പോ അടിച്ച്പൊളിക്കുന്നുണ്ട് എന്താലും ചിലര് അതിൽ നല്ലതീല്
ആഹ്
ഞാനോ പ്പ നല്ലൊരു ഏഹ് നോക്കാൻ പറ്റ ഇപ്പ നമ്മുക്ക് പൈസ ഉണ്ടാവോ നമ്മുടെ കയ്ൽ അധികം ഉണ്ടെങ്കില് നമുക്ക് അങ്ങനെ ആഘോഷ
അതെ ആഹ് ആഹ്
ഉം
എന്തായാലും കല്യാണങ്ങൾ ഉഷാറാണ്
ചോവറു ആണ് നമ്മള് പോവാറുണ്ട് കഴിക്കാറുണ്ട് വരാറുണ്ട് ആഘോഷിക്കാറുണ്ട്
കുറെേ ഭക്ഷണങ്ങളൊക്കെ ണ്ടാക്കി വാക്കിയാക്കി അത് അവ്ടുക്കും ഇവടക്കും കൊടുത്തതിനൊക്കെ അത് പാകത്തിന്ണ്ടാക്കാനും ഇപ്പത്തെ ആൾക്കാർക്ക് അറിയില്ല എന്നാലും അവര്
ഉം ഡ്രെസ്സിങ്ങിന്റെ കാര്യയാലും ക്കെല്ലെ അഞ്ചാറ് ദിവസ പ്പൊ ഒരാഴ്ചത്തെ പരിവാട്യെന്നെണ്ടാവും
ആഹ് കൂട്ടായക്കല്ണ്ടാവും അത് കാണാൻ പേരല്ല ഞങ്ങളെയൊക്കെ പലേ അയ്ന് വാണേ റെസ്സ് കൊറേ ക്കെ വാറെ മാണം റെസ്സ് ഇല്ല അതെരെ
അതെ കൂടാതെ ഫോട്ടോട്ക്കലും
ആതെ ടീ
ഉം ഉം അട്ത്ത് ഓഡിറ്റോറിയങ്ങളൊക്കെ ണ്ടോ?
അത് പറ്റില്ല
അതെല്ലെ ആഹ്
നിങ്ങളാടെക്കെല്ലേ
ആഹ് ഇണ്ട്
ഉം ഇന്ന്പ്പൊ ങ്ങിന് വെരോ?
ഇല്ലില്ല വാങ്ങ്ച്ചില്ല വാങ്ങ്ച്ചില്ല പച്ചക്കറിയാണ്. ആഹ് ആഹ്
പച്ചക്കറിയ നല്ലത് ഈസ്‌ കല്ല്യാൺ ഇവിടുത്തെ സദ്യ പൊതുവെ നല്ലതാ വയങ്കര ടേസ്റ്റ സദ്യെലാവുമ്പ കൊറെ കൂട്ടാനോളു കല്ല്യാൺ സിൽസിന്റെ നല്ലത്ണ്ടാവും.
പായസോം ക്കെണ്ടാവൂലേ?
ആഹ് എല്ലെതുണ്ടാവും അതാരെസം പെരുന്നാളിന് നമുക്കു വയറു നെറയും.
ആഹ് ആഹ്
ബിരീണി ആവ്മ്പം അമ്മക്ക് പിന്നെ കൊറച്ചഴിഞ്ഞാ അമ്മക്കൊരു വള്ളത്തിൻ ദാഹിക്കേ ആഹ് ഇത് വെശ്ക്കുന്നു പിന്നേം ചോറ് തിന്നാൻ തോന്നിയ അമ്മള് സാധാ ചോറ് തിന്നാൻ തോന്നും.
ആഹ് ആഹ് അത് ഉം ആഹ് ന്താണ് സദ്യ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ചെല ആൾക്കാർക്ക് ബിരിയാണി മന്തി അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇപ്പത്തെ കാല കല്യാണത്തിനെല്ലാം ബി സ്ഡാണ് എല്ലാക്ഷണ ആർക്ക് വേണ്ടിച്ചെ എന്ത് വേണങ്കിലും എടുത്ത് കഴിക്കാന്നുള്ള രീതിലാണ്.
ആഹ്
അതെ.
ഓ വാണ്ടത് വാണ്ടത് തിന്നാം.
അതെ.
ത്രേയും അത്രയും എല്ല നല്ലതാ
വയറിന് സ്ഥലല്ല്യാത്ത പ്രശ്നേള്ളു.
ആഹ് അതന്നെ ചിലർക്കക്കെ ഗ്യാസ് കേറാ ഇപ്പഴ്ത്തെ ചിലോർക്ക് ഗ്യാസുണ്ട് അധികം തിന്നാലേ. എങ്കിലു എന്നാലും പൂതിള്ളതൊക്കെ പലേതുണ്ടാവും മ്മക്ക് മക്കളക്കെ തെയ്ച്ചു ഹാപ്പിയാവും മക്കളക്കെണങ്കി മക്കളക്കെ ക്ക് അത് വേണേ തിന്നടി ഓല് തിന്നു എന്നാലു ഓൽക്ക് അതുവാണം ഇത് വാണന്നൊക്കെ പറഞ്ഞിട്ട്
ഉം ഉം ഉം
നമ്മളൊക്ക് മക്കളക്കല്ലേ തിന്നാൻ കൊടുക്കുള്ളൂ അധികോം മ്മള് മക്കള മക്കള് തിന്നോട്ടെല്ലേ വിചാരിക്കുവ.
അതെ അതെ. പിന്നെ ആരാ സംസാരിക്കുന്നവിടെ?
അത് രണ്ടാമത്തെ മോളാണ് ഓൾ ഒറങ്ങിട്ടില്ല.
അതെ ആഹ്.
ആഹ് എൽ കെ ജി ല് മൂത്ത ആള് നാലാം ക്ലാസില.
ആഹ്
ചെറിയ ആഹ് പഠിപ്പ് സാ അവളോട് ആഹ് പറയണം ബുക്കെടുക്കാൻ പറയണ വായിക്കാൻ പറയണം. അതക്കെ അല്ലാതെ ഓള് സ്വന്തം ബുക്കെടുത്ത് വായിക്കെ അങ്ങനൊന്നും ചെയ്യൂല.
ആഹ് ആഹ്
ങ്ങളെ മക്കളക്കെ എത്രേയ്ലാ?
വല്ല്യാള് ണയൻത്തില്.
ആഹ് ആഹ്
ചെറിയാള് മൂന്നില്.
ആഹ് അത്രെത്തിലേ ആഹ് ഒമ്പതായ പത്താം ക്ലാസ്സി നാവാറായിലെ?
ആഹ് പത്താം ക്ലാസ്സിലാവാനായി. അടുത്ത വർഷം പത്തിലാണ് ഇപ്രാവശ്യം ഒമ്പതിലല്ലേ
വേറില്ലേനു
ഏ
വേറതാണ് ഒമ്പതിൽ എത്തില്ലക്ക ഇതാവും വേണം പതിലാവുംമ്പ അവടുന്ന് ജയിച്ചു പോവണ്ട അവ്ക്
ആഹ
പഠിച്ചിട്ട് സീനെ എല്ലാരും അങ്ങനെ തന്നെ എല്ല മക്ക ആഹ് എല്ല മക്കളും അങ്ങനെ തന്നെണ്
ഉം എന്നാ നല്ല ബുദ്ധിയുള്ള മക്കൾ ഉണ്ടേനു
ആഹ് ഇപ്പൊ മക്കള് ഫുള്ള് പഠപ്പുള്ള ആൾക്കാരെന്നെ ആ പഠിപ്പ് പഠിപ്പ് കുറവ് ഇല്ലാ മക്കളില്ല ആക എല്ലാർക്കും പഠിപ്പൊക്കെണ്ട്
ആ ആ
ചിലോർക്ക് പഠിപ്പായിട്ട് കാര്യം ഉണ്ടാവും
ഉം എല്ലാവർക്കും ഇപ്പ ഒരേപോലെ ബുദ്ധിഈശ്വരം കൊടുക്കില്ലല്ലോ
ആ അതെ അങ്ങനെ തന്നെ ചെലോർക്കു കൊറവുണ്ടാവും അതിന് കൂടുതല ഉണ്ടാവും ഓ പഠിപ്പ്‌ മനസ്സിലാവുന്ന കുട്ടികള ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവുംല്ലത്
മക്കളെ പറഞ്ഞിട്ട് കാര്യില്ല അവർക്ക് അവര് ദൈവം കൊടുക്കണ പഠിത്തം കൊടുക്കണേ ഒക്കെ ഒരു ഇതല്ലേ
ആഹ ആഹ അങ്ങനെയണ്ട് വിചാരിച്ണ്ട് അതിന് പത്താം ക്ലാസ് കഴിഞ്ഞ് കിട്ടിയാൽ മതിയാർന്നു
ശരിയയിക്കോളും എല്ലാം പഠിക്കും എല്ലാം ഇതായിക്കോടും അത് അപ്പൊ തന്നെ സാര്ഠി ഇല്ലാതെ ഇ കൊറച്ച് പൈസ അവള് അവിടെ കൊടുക്കാന്
ഉം ഉം പിന്നെന്തൊക്കെയാ ആഹ ആയിക്കോട്ടെ ശരി എന്നാ ഉം